ഹലോ നമസ്തേ എന്നെ താങ്കൾ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ്.
അതെ അതെ നമസ്തേ നമസ്തേ താങ്കൾക്ക് സുഖമാണല്ലോ അല്ലെ? ആഹ് ഞാനിപ്പൊ വിളിച്ചത് ഞാൻ ആഹ് ഒന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ആഹ് കുടുംബായിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോ എനിക്ക് തിരുവനന്തപുര ത്ത് വന്ന് കഴിഞ്ഞാല് ആഹ് എനിക്ക് കൊറച്ച് അമ്പലങ്ങളൊക്കെ ഒന്ന് കാണാനൊണ്ട്. പിന്നെ കഴിയുന്നത്ര ആഹ് എന്തെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് വിസ് ആഹ് ആം സന്ദർശിക്കണം ന്നാ ഗ്രഹൊണ്ട്. അപ്പൊ അതുവായിട്ട് അനുബന്ധിച്ച് കൊറച്ച് സംശയങ്ങൾ ചോദിക്കാനാണ് ഞാവിളിച്ചത്. ഏഹ് ഇപ്പൊ സംസാരിക്കാൻ ഏഹ് പറ്റിയ സമയമാണല്ലോ അല്ലെ?
തീർച്ചയായിട്ടും പറഞ്ഞോളൂ
ശെരി ഞാൻ വന്നിട്ട് ഒരു പത്ത് ദെവസത്തോളം ഇവിടെ ഏഹ് ഞങ്ങള് എവ് താമസ് സി ക്ക്യാനാഗ്രഹിക്കു
ആഹ് അഹ് നിങ്ങളെ നിങ്ങളെത്രപേരാണ് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത്?
ഞങ്ങള് രണ്ട് കുടുംബായിട്ടാണ് വരുന്നത് അ അപ്പൊ എല്ലാവരും കൂടെ ഒരു ഏഹ് എട്ടു പേരോളം കാണും.
ന്നതിനോടനുബന്ധിച്ച് ഇവട്ത്തെ താമസ സൗകര്യം താങ്കൾ ഏർപ്പാടാക്കിയിട്ടുണ്ടോ?
താമസസൗകര്യംഎല്ലാം ഞങ്ങളേർപ്പാടാക്കിക്കഴിഞ്ഞു.
ശെരി, അപ്പോ നിങ്ങളൊരു പത്ത് പേര് ഉദ്ദേശം ഉണ്ടാകും നിങ്ങളുടെ ലക്ഷ്യം ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും സന്ദർശിക്ക്യാ. കൂടാതെ മറ്റ് മറ്റ് സ് ഏതെങ്കിലും വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ?
അതെ അതെ ഞാൻ തിരുവനന്തപുരത്ത് മുൻപ് വന്നിട്ടുണ്ട് അപ്പോ വന്നിട്ടുള്ള ചില സ്ഥല ങ്ങളെൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ അവിടെ എങ്ങനെയാണ് ഇ പ്പോ ഇപ്പ കാലാവസ്ഥയ്ക്കനുസരിച്ചും ചെല സീസ് ഊം ചെല സമയത്ത് ചെല സ്ഥലത്തൊന്നും കടത്തിവിടില്ലല്ലോ അപ്പൊ അതു ഒക്കെ നോക്കിയിട്ട് എനിക്കതിൻ്റെയൊക്കെ പു ർണമായ ഒരു വിവരണം വേണമായിരുന്നു. അതിനെ കുറിച്ച് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്
പത്മനാഭസ്വാമി ക്ഷേത്രമാ ണ് തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം താങ്കൾ അവിടെ മുമ്പ് സന്ദർശിച്ചിട്ടുണ്ട് എന്ന് എനി ക്ക് മനസ്സി ഞാൻ മനസിലാക്കുന്നു കാരണം ഏഹ് കുറച്ച് നാൾ മുമ് മ്പ് ഞാൻ താങ്കളുമായിട്ട് ബന്ധപ്പെട്ടപ്പോ താങ്കൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി അല്ലേ.
അതെ അതെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്.
കാര്യങ്ങളിൽ നിന്ന് കുറച്ച് മാറ്റം ഇപ്പോൾ സം സംഭവിച്ചിട്ടുണ്ട്. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുൻപ് ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോ ക്രമാതീതമായിട്ട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
ആണോ ഇപ്പൊ എന്താണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു തിരക്ക് കൂടാനുള്ള ആഹ് കാര്യം ശബരിമല സീസ് അങ്ങനെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണോ.
അല്ലല്ലല്ല കാരണം കുറച്ചുനാള് മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അമൂല്യമായ സ്വർണങ്ങളും രത്നങ്ങളും ഒക്കെ കണ്ടെത്തിയ കാര്യങ്ങൾ താങ്കൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പ അതുവായിട്ട് ബന്ധപ്പെട്ട അത് ലോകം മുഴുവൻ അറിയുകയും പത്മനാഭസ്വാമി ക്ഷേത്രം കുറച്ച് പ്രസിദ്ധ കുറച്ച് വിശ്വപ്രസി ദ്ധമാവുകയും ചെയ്തു. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇന്ന് തീർഥാർടകർടെയും പിന്നെ അല്ലാതെ തന്നെ ഇത് കാണാനുള്ള ആഗ്രഹമുള്ളവരുടെയും പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ നിന്നും ഒക്കെയുള്ളവരുടെയൊക്കെ ക്രമാതീതമായ തിരക്ക് ഇപ്പം അനുഭവപ്പെടു ന്നുണ്ട് അപ്പൊ മുൻപുള്ളതു പോലെ താങ്കൾ മുമ്പ് സന്ദർശിച്ചതുപോലെയുള്ള ലഘുവായ ഒരു ദർശനം ഇപ്പോൾ ലഭിക്കുമെന്ന് കരുതാൻ പ്രയാസമാണ്
അപ്പൊ പിന്നെ അവിടെ വരുമ്പോ ഞങ്ങള് പ്രത്യേക ഇപ്പോ എന്ത് മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടി വരുന്നത് വസ്ത്രാധാരണത്തിനൊക്കെ പ്രത്യേ പ്രത്യേകത ഉണ്ട് എന്ന് എനിക്കറിയാം ഞാൻ മുൻപ് പോയപ്പോഴ് അത് അങ്ങനെയായിരുന്നു അതോക്കെ മാറ്റമുണ്ടോ അതോ
ഇല്ല ഇല്ല അതുമായിട്ട് കാര് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മാറ്റമില്ല ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുൻപ് നടന്ന ര എങ്ങനാണോ അതിലോ പൂജാതി കർമ്മങ്ങളിലോ അതിലോ ഒന്നും ഒരു മാറ്റമില്ല പക്ഷെ തിരക്ക് ക്രമീകരിക്കാനായിട്ട് ഇപ്പോ ചില ചിട്ടകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോം നിങ്ങൾ നേരത്തെ വരികയാണെങ്കിൽ ഇപ്പോൾ അഞ്ച് മണിക്ക് ക്ഷേത്രം നട തുറക്കുകയാണെങ്കിൽ അതിനൊരു നാല് മണിക്ക് തന്നെ അവിടെ പരമാവധി എത്താൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ തിരക്കുണ്ടെങ്കിൽ കൂടി സുഗമമായ ദർശനം സാധ്യമാകും വൈകുന്നേരങ്ങളിലാണ് താങ്കൾ സന്ദർശിക്കുന്നെങ്കിൽ ഒരു നാല് മണിയോട് കൂടി തന്നെ അവിടെ എത്താൻ ശ്രമിക്കുക അതാണ് ഏറ്റവും അനുയോജ്യമായ സമയം പിന്നെ വേറെ ചില രസീതുകൾ ഏർ താങ്കൾ എടുത്ത് കഴിഞ്ഞൽ അതായത് കുറച്ചുകൂടി പണം മുടക്കി രസീതുകൾ എടുത്ത് കഴിഞ്ഞാൽ താങ്കൾക്ക് സുഗമായി ദർശനം മുൻപിൽ നിന്ന് ദർശനം നടത്തുവാനുള്ള സംവിധാനങ്ങളും
ശരി അങ്ങനെയാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് പോകുന്നതിന്റെ സമയം നമുക്ക് അതിനനുസരിച്ച് തീരുമാനിക്കാം മറ്റേതൊക്കെ അമ്പലങ്ങളാണ് ഇതിന്റെ
ആ താങ്കൾ മുമ്പ് ഇവിടെ സന്ദർശിച്ച പ്പോൾ ഈ ശ്രീപത്മനാഭസ്വി ക്ഷേത്രം മാത്രമാണോ സന്ദർശിച്ചത്
അല്ല ഞാന് ആ ആറ്റുകാൽ ക്ഷേത്രത്തിലും കരിക്കകം ക്ഷേത്രത്തിലും ക്ഷത്രത്തിലും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ക്ഷേത്രങ്ങളും അല്ല വേ അമ്പലങ്ങളിലൊന്നും വേറെ പോയിട്ടുണ്ടായിരുന്നില്ല കുറച്ചുകൂടെ ആ പ്രസിദ്ധമായ അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം വരുമ്പോൾ അതും കൂടെ അവിടെ ടെ ദർശനം നടത്തണമെന്നാണ് ആഗ്രഹം
ശരി ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തായിട്ടുള്ള പ്രസിദ്ധമായ ക്ഷേത്രം എന്ന് പറയുന്നത് പഴവങ്ങാടി ഗണപ ക്ഷേത്രമാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ പത്മനഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം ത തങ്കൾക്ക് ഗണപതി ക്ഷേത്രം സന്ദർശിക്കാവുന്നതാണ് നടക്കാവുന്ന ദൂരം മാത്രമേ അവിടെയുള്ളൂ കുറച്ച് അപ്പറോത്തോട്ട് മാറി കുറച്ച് അപ്പറോത്തോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു രുത്രിമൂർത്തി ക്ഷേത്രം അവിടെ കാണാം പിന്നെ ഒരു ശ്രീവരാഹത്ത് വരാഹമൂർത്തി ക്ഷേത്രമുണ്ട് അപ്പൊ ഈ രണ്ട് ക്ഷേത്രങ്ങൾ ഈ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ ഈ പരിസരത്ത് തന്നെ ഉള്ളതിനാൽ താങ്കൾ വേറൊരു വാഹനത്തിൽ യാത്ര ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച്
ശരി അമ്പലം ആയതു കൊണ്ടാണ് ഞാൻ ചോദി ക്കിന്ത് നമുക്കൊരു ദിവസം തന്നെ ഈ സ്ഥലങ്ങളെല്ലാം ദർശനത്തിന് ഒരു സമയം അതായത് ദാ ഇതിപ്പം ഞാൻ രാവിലെയാണ് പോകുന്നതെങ്കില് രാവിലെ തന്നെ ഈ പറഞ്ഞ അമ്പലങ്ങളിലെല്ലാം തന്നെ തൊഴുതു വരാനുള്ള സമയം കിട്ടുമോ
തീർച്ചയായിട്ടും രാവിലെ നമ്മള് പോവുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഏറ്റവും ആദ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള ദർശനം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഈ ക്ഷേത്രങ്ങളെ സ് ദർ സന്ദർശിക്കാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു വാഹന സൗകര്യം ഏർപ്പെടാക്കേണ്ട ആവശ്യല്ല കരിക്കകം ആ ആ പിന്നീട് നമ്മള് പറയുകയാണെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രം ഈ രണ്ട് പ്രദേശങ്ങളിലും പോകാൻ വേണ്ടി മാത്രം നമ്മള് വാഹനത്താണ് ആശ്രയിക്കുണ്ടി വരും ബാക്കി എല്ലാം നമുക്ക് നടക്കാവുന്ന ദൂരത്താണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല രാവിലെ തന്നെ താങ്കൾക്ക് തീർച്ചയായിട്ടും ഈ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് ഉച്ചയ്ക്ക് ശേഷം മറ്റു ചില പരിപാടികൾ ഉണ്ടെങ്കിൽ അത് അസൂ ത്രണം ചെയ്യാവുന്നതാണ്
ശരി അപ്പൊ ഇനി വിനോദ സഞ്ചാര കേന്ദ്രങ്ങളാണെങ്കിൽ ഞാൻ മുൻപ് വന്നപ്പോൾ പൊന്മുടി പോയിട്ടുണ്ട് ആ കോവളം ആ പോയിട്ടുണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും മുൻപ് പോയിട്ടുണ്ട് ഇ ഇ ഇപ്രാവശ്യം വരുമ്പോഴും ഈ സ്ഥലങ്ങൾ വീണ്ടും പോകണമെന്നാണ് ആഗ്രഹം ഇത് കൂടാതെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് മറ്റ് ഏതൊക്കെ സ്ഥലങ്ങളാണ് പ്ര പ്രാധാന്യത്തോടെ നമുക്ക് നോക്കി കാണാവുന്നത്
താങ്കൾ വിനോദസഞ്ചാര കേന്ദ്രം മാത്രമാണോ ഉദ്ദേ ക്ഷിക്കുന്നത് അതോ കുറച്ച് ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ കാണുക അങ്ങനെയുള്ള താങ്കളുടെ കൂട്ടത്തിലെ കുടുംബം എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് വിജ്ഞാനപ്രദമാകുന്ന മറ്റു ചില ആ സാ സ്ഥലങ്ങളും കൂടി സന്ദർശിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ
അതെ അതെ ഞാൻ അതിലേക്ക് വരാനിരിക്കയായിരുന്നു കുഞ്ഞുങ്ങൾ കൂടെയിണ്ട് അപ്പൊ അവർ ക്ക് കുറച്ച് വിവരം നൽകുന്ന കാ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയും ശാസ്ത്ര സാങ്കേ അതിമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും പോകണം അപ്പോൾ ഒരു ദിവസം നമുക്ക് അമ്പലത്തിലേക്ക് പോകാമെങ്കിൽ ഒരു ദിവസം വിനോദസഞ്ചാര ഒന്നോ രണ്ടോ ദിവസം വിനോദസഞ്ചാരത്തിനായിട്ട് മാറ്റിവെക്കാമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം പത്ത് ഏകദേശം പത്ത് ദിവസത്തോളം ഞങ്ങളിവിടെ താമസിക്കാനുളെളാരു ഉദ്ദേശത്തിലാണ് വരുന്നതും അതിനുള്ള സജ്ജീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങക്ക് ആവശ്യത്തിനുള്ള സമയമുണ്ട് നല്ല രീതിയിൽ തിരുവനന്ത പുരം നോക്കികാണാനുള്ള ഒരു സമയം ഞങ്ങൾ വെച്ചിട്ടാണ് വരുന്നത് അപ്പോ ഒരു രണ്ടു ദിവസം മി മെങ്കിലും കുട്ടികൾക്കായിട്ട് കുട്ടികളുണ്ട് നാല് നാലോളം പേര് കുട്ടികളാണ് അപ്പോ അവർ ക്ക് എന്തെങ്കിലും വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടോം തീർച്ചയായിട്ടും സന്ദർശിക്കണം എന്നുണ്ട് അതിനെ കുുറിച്ചുമുള്ള വിവരങ്ങൾ കിട്ടിയാൽ നന്നായിരുന്നു
ഞാൻ ആദ്യം നമുക്ക് തുടങ്ങുന്നത് നമുക്ക് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് തുടങ്ങാം താങ്കൾ കുറച്ച് കാലം മുമ്പാണ് പൊന്മുടി കോ കൊവളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വന്ന നമ്മള് തിരുവനന്തപുരത്ത് പ്ര പ്രതേയിത്ത് പ്രത്യേച്ച് പറഞ്ഞഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എപ്പോഴും അതിന്റെ മുഖച്ചായ തന്നെ മാറി കൊണ്ടിരിക്കുന്ന അപ്പൊ ഇപ്പൊ പൊന്മുടി താങ്കൾ അഞ്ച് വർഷം മുമ്പ് കണ്ട ആ ഒരു രൂപമല്ല ഇപ്പോൾ പെന്മുടിക്കുള്ളത് ഒരുപാട് നമ്മുടെ സർക്കാർ പുതിയ പുതിയ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ ഒരിക്കൽ കൂടി പൊന്മുടിയും കോളവും സന്ദർശിക്കുന്നത് താങ്കൾക്ക് ഒരിക്കലും ഒരു അരസികത തോന്നത്തില്ല തീർച്ചയായിട്ടും അത് കുടുംബത്തോടു കൂടി സന്ദർശിക്കാവുന്ന ഒരു കാര്യമാണ്. കോവളം പൊന്മുടിയും രണ്ട് വഴിയാണ് അപ്പോൾ താങ്കൾ പോകാൻ ഉദ്ദേശിക്കുന്നെങ്ങണെങ്കിൽ പൊന്മുടി ഏകദേശം ഒരു ദിവസത്തോളം നമുക്ക് അതിലേക്ക് മാറ്റിവെക്കേണ്ടി വരും കോവളം നമുക്ക് അത്രയ്ക്ക് വരുന്നില്ല വൈകുന്നേരമായിരിക്കും കോവളം ശംഖുമുഖം ഇത് രണ്ടും തീരദേശ മേഖലയിലുള്ളതാണ് അപ്പോൾ അത് സന്ദർശിക്കുന്നേല് താങ്കൾ ക്ക് ഒരു ദിവസം വൈകുന്നേരം തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നീട് മറ്റുള്ള ഇത് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയുമ്പോ കുഞ്ഞ് ജ്ഞാനപ്രദമായല്ല അവർക്കകൂടി വിനോമാണങ്കിൽ തിരുവനന്തപുരത്ത് ഒരു മൃഗശാല ഉണ്ട് അത് നിർ ത്തമായിട്ട് സൻ കാണേണ്ടതാണ് തൊട്ടപ്പുറത്തെന്നെ കനകക്കുന്ന് കൊട്ടാരം ഉണ്ട് അപ്പൊ ഇത് രണ്ടും നമുക്ക് അടുത്ത് ടുത്താണ് ഇതുകൊണ്ട് തന്നെ നടന്ന് കാണാവുന്ന ദൂരമേ ഉള്ളൂ തിരുവനന്തപുരം മൃഗശാല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മൃഗശാലളിൽ ഒന്നാണ് അപ്പോൾ അതും കുട്ടികളോടൊപ്പം കാണാം മുതിർന്നവർക്കും കാണാം രസിക്കാം വളരെ നല്ലൊരു സ്ഥലമാണ് പിന്നെ ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളെ കുുറിച്ച് താങ്കൾ പറഞ്ഞു അപ്പൊ അത് വിശദമായിട്ട് എത്ര പ്രായത്തിലുള്ള കുട്ടികളാണ് നിങ്ങളുടെ കൂടെ ഉുള്ളത്
ശരി അതിന് മുമ്പ് അത് പറയാം അതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ആ മൃഗശാ ശാലയിലേക്കും ഒക്കെ നമുക്ക് പ്രവേശി ഭക്ഷണത്തിന് സമയപരിധി ഉണ്ടോ ഇത്ര സമയം വരെ മാത്രമേ കടത്തി വിടൂ എന്നുണ്ടോ പിന്നെ പൊന്മുടിയിലൊക്കെ കുറച്ച് ഉയർന്ന പ്രദേശങ്ങളൾായത് കാരണം അവിടെയും സമയപരിധി ഉണ്ടാാവാനുള്ള ഹ് സാധ്യതയുണ്ടല്ലോ അപ്പോ അതൊക്കെ നമുക്ക് അതിനനുസരിച്ച് ഒന്ന് പരിപാടി ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അവിടെയൊക്കെ സമയത്തിന് പരിധിയുണ്ടോ
ആ തീർച്ചയായിട്ടും ഉണ്ട് പൊന്മുടിയില് ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് മഴ ഉള്ള സമയം അല്ലെങ്കിൽ തണുപ്പ് അതായത് ഇപ്പോൾ നമുക്ക് ഈ വർഷാന്ത്യത്തിലുള്ള കാല ഘട്ടങ്ങളിൽ ആ മാസങ്ങളിൽ നമുക്ക് പൊന്മുടിയിലേക്കുള്ള യാത്ര കുറച്ച് ദുഷ്കരമാണ് അല്ലെങ്കിൽ പിന്നെ സ്ഥിരമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പൊന്മുടിയിലേക്ക് യാത്ര അവരനുവദിക്കില്ല അവരവിടെ യാത്ര തടയും അപ്പൊ ഇപ്പോ നമുക്ക് ഇച്ചിരി സാമാന്യം വെയില് കിട്ടുന്ന ഒരു സമയമായതിനാൽ ഇപ്പോ പൊന്മുടി നമുക്ക് ബുദ്ധി ബുദ്ധിമുട്ടല്ല നല്ല കാലാവസ്ഥയാണ് പൊന്മുടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദിവസത്തെ യാത്രയാണ് നമുക്ക് വേണമെങ്കിൽ അവിടെ പൊന്മുടിയിൽ നമുക്ക് താമസ സൗകര്യമുണ്ട് അത് ഉപയോഗപ്പ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് അവിടെ താമസിച്ച് പിറ്റേ ദിവസം യാത്ര തിരിക്കാവുന്ന രീതിയിലുംനിങ്ങൾക്ക് പൊന്മുടി അങ്ങനെ തന്നെ നമുക്ക് തീരുമാനിക്കു ആവ്ണ് തീരുമാനിക്കാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ കുടുംബത്തോടും ടു പോവുകയാണെങ്കിൽ നേരത്തെ തന്നെ അവിടെയുള്ള സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ട ട്ട് നിങ്ങളുടെ താമസത്തിനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ നേരത്തെ ഒരുക്കി വെക്ക ക്ക്ഇപ്പോ രണ്ടാമത് താങ്കളിപ്പോ പൊന്മുടി അല്ലാതെ പറഞ്ഞത് ഏതായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ആ മൃഗശാല മൃഗശാലയിലേക്ക് നമ്മള് വരികയാണെങ്കിൽ മൃഗശാലയിലെ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച്മണി വരെയാണ് മൃഗശാലയിൽ അനുവദിച്ചിട്ടുള്ള സമയം അപ്പോൾ താങ്കൾ രാവിലെ തന്നെ പത്ത് മണിക്ക് തന്നെ എത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു നാല് മണിയോടുകൂടി തന്നെ അത് പൂർത്തിയാകുന്നതാണ് പിന്നീട് നമുക്ക് വിശ്രമ കേന്ദ്രങ്ങളും കുറച്ച് നമുക്ക് കുട്ടികൾക്ക് കഴിക്കാവുന്ന ആഹാരമുള്ള ഭക്ഷണശാലകളും എല്ലാം അതിനോട് തന്നെ അനു ബന്ധിച്ചുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് മുതിർവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് തൊട്ടപ്പ അപ്പുറത്ത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കനകൾ കൊന്ന് കൊട്ടാരവും ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് നടക്കാവുന്ന ഒരു ദൂരമായതിനാൽ മൃഗശാല കണ്ട് കഴിഞ്ഞതിനു ശേഷം ഇറങ്ങി യാൽ നേരത്ത നിങ്ങൾ തീരുമാനിച്ച് അതിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സൗകര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിന് കുറച്ചപ്പുറത്തേക്ക് എ ശാസ്ത്ര സാങ്കേതിക കാര്യ താങ്കൾ പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് ആണ് ഞാൻ നേരത്തെ ചോദിച്ചത് കുട്ടികളുടെ ഒരു പന്ത്രണ്ട് വയസ്സിന് മുക കളിലുള്ള കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ
അതെ ഞങ്ങളുടെ കൂട്ടത്തില് ഏകദേശം ആ നാലു വയസ്സ് നാലു വയസ്സിനും ആറിനും ആറു വയസ്സിനും മിടയ്ക്കുള്ള ഒരു കുഞ്ഞുണ്ട് ബാക്കിഎ കുഞ്ഞുങ്ങൾ എ എട്ടു വയസിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങളാണ് അപ്പൊ അവർക്ക് ശാസ്ത്ര സാങ്കേതിക ബന്ധപ്പെട്ട യങ്ങളോട് താല്പര്യംഉണ്ട് ഉള്ളവരാണ് അവർക്ക് അവിടെ പോകാനും ഇഷ്ടമായിരിക്കും
ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്താണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് കഷ്ടിച്ച് ഒരു ഇരുന്നൂറ് നൂറ് മീറ്റർ അപ്പുറത്തായിട്ട് പ്ലാനറ്റോറിയം ഉണ്ട് അതായത് നക്ഷത്രങ്ങളെ കാണാനുമ ഒക്കെയ ആയിട്ട് അതിന് വൈകുന്നേരമാണ് സമയംമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇരുട്ട് വീണുകഴിഞ്ഞാൽ മാത്രമേ നക്ഷത്രങ്ങളെ നമുക് മുക്ക് കാണാൻ കഴിയും അല്ലാതെ തന്നെ അവിടെ ഒരു ആ ആ നമുക്ക് ഇപ്പൊ ഒന്നു നക്ഷത്രങ്ങളെ അടുത്തറിയാനും സൗരയൂഥത്തെ കുറിച്ച് അറിയാനും നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാനും ഒക്കെ ഉള്ള ഒരു ലഘു വിവരണശാലയും അവിടെ ഉണ്ട് അപ്പോൾ പ്പൊ അത് കുട്ടികൾ ക് ശാസ്ത്ര സാങ്കേതിക രീതിയില് വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് പിന്നീട് നിങ്ങള് ശാസ്ത്ര സാങ്കേതിക ത്തെ കുറിച്ച് കൂടുതല് നിങ്ങള് മസ്സിലാക്കുകയാണെങ്കിൽ അവിടെ നമ്മള് വിശദമായിട്ട് നേര ത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവരയിനൊള്ള സൗകര്യവും ഒരുക്കിത്തരും കുട്ടികൾക്കത് വളരെ പ്രയോജനമാണ് നമുക്ക് നടക്കാവുന്ന ദൂരവുമാണ്
തിരുവനന്തപുരത്തെ കുറിച്ച് പറയുമ്പോ നമ്മള് ഏറ്റവും പ്രധാനമായിട്ട് ശാസ് സാങ്കേതികമായി പറയുവാണെങ്കിൽ വി എസ് എസ് സിയെ കുറിച്ചാണ് പറയേണ്ടത് അപ്പോ വി എസ് എസ് സിയിൽ നമുക്ക് പോകാനോ അവിടു ത്തെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനോ എന്തെങ്കിലും അവ